ഹലോ ഓഹ് ഓഹ്
ആഹ് കേക്കാം
ആഹ് സുഖവാണോ
ആഹ് സുഖം തന്നെ
ഭക്ഷണൊക്കെ കഴിച്ചോ
ഹലോ
ഭക്ഷണൊക്കെ കഴിച്ചോ എന്താ കറി എന്താ കറി
കറി ഏഹ് സോയ സോയേം വെണ്ടക്കേം
ആഹ് ഞാനും ഇവെടെ ഇന്ന് സോയാബീന വെച്ചെ നിങ്ങള് എങ്ങനെ സോയാബീൻ വെക്കാ
എങ്ങനെ
നിങ്ങളെങ്ങനെയാ സോയാബീൻ കറി വെക്കുവാ
അത് സാധാ നോർമല് വെക്കുന്നന്നെ മാതിരി ഈ മസാലൊക്കെ ഇട്ട് മൂപ്പിച്ച് അങ്ങനങ്ങ് വെക്കുന്നു അത്രേയൊള്ളു
ആഹ് ഓക്കെ ആഹ് ഏഹ് ഫ്രൈയ്യൊന്നും അല്ലാല്ലെ വെക്കുന്നേ സോയാബീൻ ഫ്രൈയ്യൊന്നും അല്ലല്ലെ
എങ്ങനെ
സോയാബീൻ ഫ്രൈയ്യൊന്നും അല്ലല്ലോ വെക്കുവാ
ഇല്ല ഫ്രൈയ്യൊന്നല്ല അഹ് നോർമൽ കറി തന്നെ
ആഹ് ഞങ്ങളും അതെ സോയാബീൻ കറിയാണ് വെക്കുന്നേ സോയാബീൻ ഫ്രൈ എനിക്ക് താല്പര്യല്ല ഇഷ്ടവല്ല
അത് അത്രെരു രസ ഉണ്ടാവൂല
സോയാബീൻ ഫ്രൈയ്യാണോ
ഉം
ഉം ഉം പിന്നെ മഴയുണ്ടായിരുന്നോ
ആഹ് നല്ലൊരു കൊഴപ്പല്ലാത്തൊരു മഴ കിട്ടി
ഇന്ന് ഫുള്ള് മഴയായിരുന്നോ
ഇല്ല അത് വൈന്നേരാരുന്നു മഴ വൈന്നേരൊരു ആഹ് ആഹ് അഞ്ച് മണിയൊക്കാ ആയപ്പൊത്തൊട്ട് പെയ്യാൻ തൊടങ്ങിയതാ ഉം
ഉം ഉം
ഉം
ഇന്ന് ഞങ്ങക്ക് ഇവിടെ മഴയില്ലായിരുന്നു ഇന്നലെയായിരുന്നു ഇവിടെ മഴ ഫുള്ള്
ആഹ് ഹാ നല്ല മഴ നല്ല മഴ കിട്ടിയോ?
ആഹ് ഇന്നലെ നല്ല പെരുമഴയായിരിരുന്നു ഇന്നലെ രാവിലെ തൊട്ട്
രാവിലെ തൊട്ടോ?
ഇന്നലെ രാവിലെ തൊട്ട് നല്ല മഴയായിരുന്നു അതെ ഇന്ന് പിന്നെ ഒ
ആണോ? ആഹ് ഹാ ഓക്കെ ആഹ് ഇപ്പൊ മഴ പിടിക്കാറായല്ലോ ഇപ്പം കൊറച്ച് ദിവസം കഴിയുമ്പത്തേനും മഴ ഉം മഴ ആയല്ലോ?
അതെ ജൂൺ എന്തായാലും ആയല്ലോ? ഉം
ഉം അതെ ആഹ് പക്ഷേ ഇപ്രാശ്യം വല്യ മഴ ഉണ്ടാവില്ല
പക്ഷെ പറയാൻ പറ്റില്ല കഴിഞ്ഞ പ്രാവിശ്യം വെള്ളപ്പൊക്കെ ഉണ്ടായല്ലേ? വെള്ളപ്പൊക്കം ഒക്കെ ആയിരുന്നില്ലേ?
അതെ അത് ശരിയന്നെ പക്ഷെ ഇപ്രാശ്യം മറ്റേ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം പറയുന്നത്
വല്ല്യ മഴയുണ്ടാവില്ല എന്നൊക്കെയാണ് പിന്നെ പറയാൻ പറ്റില്ല കാലാവസ്ഥയുടെ കാര്യം ആയോണ്ട് പറയാൻ പറ്റൂല്ല
അങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നോ? എനിക്കറിയത്തില്ല ആഹ് ഹാ
പറഞ്ഞിട്ടുണ്ട് പക്ഷേ പറയാൻ പറ്റില്ല
പക്ഷെ പറയാൻ പറ്റില്ല അതെ എഹ് ജൂലൈ ഒക്കെ ആവുമ്പളേക്കല്ലേ ഇതിപ്പോ ജൂൺ അല്ലേ ആയൊള്ളൂ ജൂലൈ ഒക്കെ ആവണ്ടേ?
പക്ഷേ കഴിഞ്ഞ പ്രാവിശ്യം ഈ ഒരു സമയത്തെ ഇപ്പോഴത്തേക്കും നല്ലൊരു മഴയുണ്ട്
അതെ അതെ നല്ലൊരു മഴ പെയ്തിട്ടുണ്ടെിൽ ഒരൊറ്റ മഴ മതിയല്ലോ ല്ലേ? ഒന്ന് രണ്ടോ ദിവസം കണ്ടിന്യൂസ്ലി മഴ പെയ്തി് ട്ടുണ്ടേ തന്നെ അവിടെ വെള്ളപ്പൊക്കം ആയി കേരളത്തിൽ അല്ലെ?
ആന്ന് ഈ സമയൊക്കെ ആയപ്പോക്കും ആഹ് ഉരുളും പൊട്ടിയാരുന്നല്ലോ?
ആഹ് ഉരുളും പൊട്ടി അതെ വയനാടൊക്കെ ആണെങ്കില് ഉരുള് പൊട്ടിയായിരുന്നു ആഹ്
ഉം ഹാ അങ്ങനെ ഉം
പിന്നെ സ്കൂളിലൊക്കെ വിടുന്ന കുട്ടികള് ആരെങ്കിലും ഒക്കെയുണ്ടോ?
നമ്മളെ വീട്ട്ന്ന്
ആഹ് നമ്മടെ വാത്ത് അവിടെയില്ലല്ലെ?
ഇല്ലില്ല കൊറവ
ആഹ് ആഹ്
ഉം പിന്നെ കൊറച്ച് അപ്പുറത്തോട്ട് അവിടന്നൊക്കെ ഉണ്ട്
ആഹ്
ഉം
ജോലിക്കൊക്കെ പോവാ ജോലിയൊക്കെ ഉണ്ടോ?
ആഹ് ഓ ഇല്ലെന്നെ
ഓക്കെ പിന്നെ വേറെന്തുണ്ട്? ബിരിയാണിയൊക്കെ ബിരിയാണി ആഹ് പൊതുവേ ജ്യൂസൊക്കെ കുടിക്കാറുണ്ടോ? ജ്യൂസൊക്കെ?
ഓഹ് യെസ് പിന്നെ ഇനിയിപ്പോ അങ്ങനെ വേണ്ടി വരില്ല കാരണം മഴയൊന്നും ആയി കഴിഞ്ഞഴിഞ്ഞാ പിന്നെ
അത് ശരിയാ മഴയായി കഴിഞ്ഞഴിഞ്ഞ പിന്നെ ജ്യൂസിന്റെ ആവശ്യം ഇല്ലല്ലോ ല്ലെ? സത്യത്തിൽ ആ വേനൽക്കാലത്തൊക്കെ നമ്മുടെ ഫ്രൂട്ട്സിനൊക്കെ എന്തൊരു വെലയായിരുന്നു ലെ ഇപ്പ പിന്നെന്തായാലും മഴ പെയ്യാൻ തൊടങ്ങീണ്ടെ പിന്നെ ഫ്രൂട്സിനൊക്കെ നന്നായിട്ട് വെല കൊറഞ് അല്ലെ
ങ്ങള് കൊറയും കാരണം പിന്നെന്താ പറയാ ഈ ഒരു സമയാകുമ്പത്തേക്കും എല്ലാരും ഈ കൃഷി ചെയ്ത് എർ എന്നാ ഏ ജ്യൂസൊക്കെ ഛേ നമ്മുടെ ഇത് ഉം പഴങ്ങളും എല്ലാം വേം വിറ്റ് തീർക്കണല്ലോ പിന്നെ
പക്ഷേ ഇപ്പൊ സാധാരണ എല്ലാത്തിനും ഭയങ്കരായിട്ട് പൈസ കൂടിയെന്ന് പറയുന്നുണ്ടല്ലോ
ആ അത് കൂടും കാരണം യുദ്ധവും എല്ലാം കൂടെ ആയോണ്ട് പിന്നെ ഇപ്പൊ പെട്രോള് പിന്നെ പാ
ഗ്യാസ് അതെ പാല് പാലിനൊക്കെ വെല കൂടിന്ന് പറയ്ന്ന്ണ്ട് അപ് അപ്പോ പിന്നെ അതേപോലെത്തെന്നെ ഹോട്ടല്ലെ ആഹ് ഹോട്ടൽ
അപ്പൊ അതൊണ്ടെന്തായാലും വെല കൂടും കാരണം ഇതൊക്കെ ഒന്ന് ഗ്യാസില്ലേ പിന്നെന്തെയ്യാന ഒന്നും ചെയ്യുന്നില്ല കാരണം വെറകടുപ്പിലൊക്കെ എല്ലാം ചെയ്യാന്ന് പർഞ്ഞ് കഴിഞ്ഞാ ല്ലോണം സമയെടുത്തിട്ട്ലെ എല്ലാം ഒന്ന് ആക്കി എടുക്കാൻ പറ്റ് റ്റുള്ളു ഉം അതോണ്ട് വെല കൂടും പർഞ്ട്ട് കാര്യല്ല ഇപ്പൊ എന്താ പറയാ എണ്ണ വില കൂടിന്ന് പറഞ്ഞാത്തന്നെ നമുക്കത്
എണ്ണ വില കൂടിയാ തന്നെ എല്ലാ ഓട്ടോമാറ്റിക്കലി വെല കൂടിക്കോളുലെ ഉം എണ്ണ വില കുറയാതെ ഒന്നും നടക്കത്തില്ല ഇപ്പൊ ഗോൾഡിന്റെ വെല ഗോൾഡിന്റെ വെല കൂടിയോ കൊറഞ്ഞോ
ഒരു ആയിരം രണ്ടായിരോ ഒന്ന് ജെസ്റ്റ് കൊറയും അത് അതേപോലെന്നെ രണ്ട് ദിവസം കൊറയും കൂടുമ്പോ
വെല ഓട്ടോമാറ്റിക്കലി കൂടുകയും ചെയ്യും അതെ സത്യം പറഞ്ണ്ടെങ്കി ഒന്നും ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയാണ്
ഇല്ല വരും പ്രതീക്ഷിക്കാം
ആഹ് ഇൻഫ്ലേഷനൊക്കെ ലെ ബാധിച്ചിട്ടുണ്ടെങ്കിൽ ഉം
അതെ ശെരിയാണ് തീരുമെന്ന് പ്രതീക്ഷിക്കാം
തീരുന്ന് പ്രതീക്ഷിക്കാം തീർന്നാൽ രക്ഷപ്പെട്ടു സാധാരണക്കാരാണ് സത്യത്തിൽ ഇങ്ങനെയൊക്കെ വെരുമ്പോ ഒരു അല്ലെ
അതെ നമ്മക്ക് ഭയങ്കരൊരു ബുദ്ധിമുട്ടാണ് കാരണം അത് വന്നിപ്പോ വേറെ സെയ്‌വിങ്സായിട്ടൊന്നും ആ ആ ഉണ്ടാവത്തില്ല
അതെ പൈസ ഉള്ളവരൊക്കെ ഇവനെ മീൻസ് എന്താണോ അത് അതിൽ നിന്ന് പൈസ ഉണ്ടാക്കാൻ വേണ്ടി നോക്കുകയും ചെയ്യും സാധാരണ ക്കാര് ഇതില് വലഞ് വരുകയും ചെയ്യും അതാണിപ്പോ സംഭവിക്കുന്നത് അമ്പാനി ആയാലും ഉം
ചെറുതായിട്ട് അതെല്ലാരേം ബാധിക്കും ന്നിപ്പോ ഇപ്പീ ബിസിനസ്സ് ചെയ്യുന്നവരായാലും ശെരി അവരെ എല്ലാവരെയും തായിട്ട് ബാധിക്കും കാരണം തിപ്പോ ആന്താ? ഈ ചരക്കും നീക്കങ്ങളൊക്കെ അതുവഴിയല്ലേ നടക്കുന്നത് അപ്പം അതുകൊണ്ട് എന്തായാലും എല്ലാവരെയും ബാധിക്കും
പണ്ടൊരു സമയത്ത് ആ ഒരു കൊറോണ വന്ന് നമ്മടെ അല്ലെ എല്ലാം കൊന്ന് ശരിയായി വരുവായിരുന്നു അപ്പോഴേക്കും യുദ്ധം വന്ന് എല്ലാം പിന്നീട് പിന്നെ ഇതായിട്ട് അല്ലെ സാമ്പത്തിക മാന്ദ്യത്തിലേക്ക് പോകുന്ന ഒരു ഇതൊക്കെ ആയിട്ട് വരുന്നുണ്ട്
അതെ
ഇപ്പൊ സത്യത്തിൽ നമ്മളെന്തെങ്കിലും ന ട്ടുവെച്ച് നമ്മളെന്തെങ്കിലും കഴിക്കുവാണെങ്കിൽ നമുക്ക് ജീവിക്കാം ആ ഒരു മറ്റുള്ളോരെ ആശ്രയിച്ച് ജീവിക്കുന്നൊരു അതെ ആശ്രയിച്ച് ജീവിക്കുന്ന ഒരു സംഭവം വരുവാണെങ്കിൽ നമ്മളെല്ലാവരും പെട്ടുപോവും ക്കെ സ്വന്തം ഒണ്ടാക്കി സ്വന്തം കഴിക്കാ ആ ഒരു ഇതിലേക്ക് മാറണ്ടെ ഒരു സംഭവൊണ്ട് ആഹ് ഒരു ഏഹ് ഒരു അനിവാര്യത വരുന്നുണ്ട്ന്നാ എനിക്ക്
ശരി എന്തൊക്കെയാണെങ്കിലും ജനങ്ങളങ്ങനെ ചിന്തിക്കില്ല ഇപ്പൊ വെല കൂടിയാലും ശരി ഒരു പരിധി വരെ ഈ പർഞ്ഞ മാർക്കറ്റീന്നൊക്കെ വാങ്ങുകയാണ് ചെയ്യണത് അപ്പം ഇതേപോലെ സ്വന്തം കൃഷി ചെയ്യാ ഇല്ലാ
ഉം
ഉം അത് ചെയ്യുവാണെങ്കി നല്ലതാണ് കാരണം നമ്മക്ക് എന്താ ഒന്ന് ഈ വെഷയില്ലാത്ത ഈ പച്ചക്കറിയൊക്കെ നമ്മക്ക് കഴിക്കാം അത് ആരോഗ്യത്തിന് നല്ലതാണ്
വെഷം ഇല്ലാത്ത പച്ചക്കറി പിന്നെ നമുക്കൊരു വ്യായാമമാവും നമ്മടെ അല്ലെ പക്ഷെ ഓഫീസിലൊക്കെ പോയി വരുന്നവർക്ക് ഇപ്പ അതിനൊന്നും ഒരു സമയം ഒണ്ടാവൂല്ലാ അപ്പ പിന്നെ ആഹ് വീട്ടിലിരിക്
അവിടെ വർക്ക് കഴിഞ്ഞ് വരുന്നു വന്ന് കഴിഞ്ഞ് വീട്ടിലാകുമ്പ ജോലികളെയ്യാം അതിനെടക്ക് ഇതിന് സമയം ഒണ്ടാവില്ലാ
എന്തായാലും കൃഷിയല്ലേ കൃഷി അങ്ങനെ ഒരു സംഭവത്തിലേക്കൊന്നും പിന്നെ തിരിയാനും പറ്റത്തില്ലാ
അതെ അതെ പിന്നെ അവർക്കൊരു പിന്നെ അവർക്കൊരു ഫ്രീ ആയിട്ട് ഒണ്ടാവാ അപ്പൊ അവര് പരമാവധി റസ്റ്റ് റസ്റ്റെട്ക്കാ ചെലപ്പോ എന്തെങ്കിലും ആഹ് പൊർത്ത് ഔട്ടിങ്ങിന് പോവോ അല്ലെങ്കി കൂടെ ടൈം സ്പെൻഡ് ചെയ്യോ അല്ലാണ്ടിപ്പം ഇതിന് വേണ്ടി അവര് ഏഹ് മ ഇതി ചെയ്യത്തില്ലാ
ആഹ്
ഉം ആണ് എന്ത് ചെയ്യാനാ പറഞ്ഞിട്ട് കാര്യല്ലാ ഇനി ആഹ് ഇനി ഇതൊക്കെ തന്നെ ഇണ്ടാവുള്ളൂ നമ്മള് ഈ പറഞ്ഞ കണക്കാണേലും വെല കൂടിയാലും
എത്ര വെല കൂടിയാലും നമ്മളത് മേടിക്കേണ്ട ഒരു അനിവാര്യ വൈശ് ആവശ്യകതയിലേക്ക് വരും
ഉം ആഹ് അതങ്ങനെന്നെ ഒണ്ടാവുള്ളു കാരണം അല്ലാണ്ട് അവര് അങ്ങനെ മാറ്റി ചിന്തിക്കോല്ലാ ഇനി അങ്ങോട്ടേക്ക് ഇതൊന്നും ഒണ്ടവത്തൂല്ലാ
സത്യത്തിൽ അതെനിക്ക് തോന്നി ഈ മാർക്കറ്റിലെ എല്ലാം മറ്റേ ഈ വെല നിർ നിർണയിക്കുന്നോർക്കാ തോന്ന് മടി ട്ടറിയേ ചെയ്യും അവരത് സത്യത്തിലത് മൊതലെടുക്കുവാണെന്നാണ് എനിക്ക് തോന്ന് അവരുടെ നമ്മളെ ഒരു അവസ്ഥയ അവര് മൊതലെടുക്
കാരണം ഇനിയിപ്പോ ഒന്നാമതിനിയിപ്പോ മഴക്കാലം കൂടെ വരാ പോകുന്നേ അപ്പൊ ഈ പറഞ്ഞ പച്ചക്കറി ഉൽപാദനൊക്കെ എന്തായാലും വൻ തോതി കൊറയത്തേ ഒള്ളൂ അപ്പോ എന്തായാലും ആഹ് ഒന്നൂടെ വെല കൂടത്തേ ഒള്ളൂ
അതെ
മ്
മഴക്കാലൊക്കെ ആമ്പൊ പിന്നെ കാർഷിക നാശം എന്നൊക്കെ പറഞ്ഞല്ലേ
ആഹ് അതെ അതെ ഉം എന്താണ് അതുകൊണ്ട് എന്തായാലും വെല കൂടത്തേ ഒള്ളൂ ആഹ് ഇനിയിപ്പോ എന്താ പറയാ ഒരു മഴ നമ്മുടെ ഇവിടെ എന്ത എന്തായാലും നോക്ക് വല്യ പ്രതീക്ഷ ഒന്നു വേണ്ടേ അത ഇപ്പോ ഉദാഹരണം നമ്മുടെ ഈ പാലക് കടിച്ചിടാ അവിടെക്കെ പിന്നെ ഈ പച്ചക്കറിയും കാര്യങ്ങളൊക്കെ കൃഷി ചെയ്യുന്നുണ്ട് അവിടെ ഇപ്പം മഴയും കാര്യങ്ങൊക്കെയാണ് അവിടെ ഉണ്ടാവിണത് ന്നെ ഈ പറഞ്ഞ തമിഴ്നാട് സൈഡ്ലും അങ്ങോട്ടേക്കും മഴയായിക്കും പിന്നെ കൊർച്ച അങ്ങോട്ടേക്ക്‌ പോയ ആന്ദ്ര അങ്ങോട്ടേക്കൊക്കെ അവിടെന്നൊക്കെയാണ് പിന്നെ ഇങ്ങോട്ടേക്ക് വരണ്ടത്
ഉം ആഹ് ആന്ധ്രെനൊക്കെ ആഹ് സത്യത്തി ത്തിൽ അവര് തരുന്നില്ല എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഫുഡ് അന്നം അല്ലെ നമ്മുടെ ഫുഡ് അവടെ മൊടങ്ങി
ആഹ് അപ്പ് പെടും പക്ഷെ ഇതുവരെ അങ്ങന ഒരു ഒണ്ടായിട്ടില്ല കാരണം പി എന്താ ഇങ്ങോട്ടേക്ക് നമ്മള് വാങ്ങല്ലേ അപ്പ എന്തായാലും അവർക്ക് ലാഭല്ലേ ഗവൺമെന്റിലേക്ക് പൈസ അവരുടെ ഇതിലേക്ക് വരുന്ന കൊണ്ട് എന്തായാലും ലാഭല്ലേ അതുകൊണ്ടവരങ്ങനെ പറയത്തില്ല ഇനി മുന്നോട്ടേക്കെ എന്താവുമന്ന് അറിയത്തൂല്ല
ഉം ന്നാ ശരി ഗുഡ് നൈറ്റ്
ഓക്കെ ഗുഡ് നൈറ്റ്